ഓ
ആഹ് പറയ്
ഹലോ
പക്കല്ലേ
ഹലോ
ഹലോ ഹലോ
ആ കേക്കാനില്ലെക്കിൽ ഫോണ് വെക്കൊന്നും മാണ്ട ട്ടോ ഹലോ
ആ ആഹ
കേൾക്കണില്ലെങ്കിൽ ഫോൺ വക്കൊന്നും മാണ്ട
ഓക്കെ ഓക്കെ
ആ എന്താ വർത്താനം
നല്ല വർത്താനം
ചോറെയിയയിഞഹോ നല്ല മഴയാണ്
ആഹ
ചോറെയികഴിഞ്ഞഹോ
ചോർ
ല്ലെ എന്താ കൂട്ടാന്
വെക്കിനൊള്ളു
ആഹ അത് ശരി എന്താ നേരം വഴുകിയെ
ഒന്നുല്ല ഞാന് മറ്റേ ഇത് റെക്കോർഡിങ്ങിന്റെ ഇത്ങ്ങനെ വിട്ടോട്കെയിന്
ക്ക് ണോ
ആഹ് ആഹ് നിങ്ങൾ തുടങ്ങില്ലേ
ഇല്ലല്ല ഇന്റദത് കഴിഞ്ഞിട്ടില്ല ഏ പിന്നെ വേറെന്തൊക്കെ
അതെ
ഉം അത് നിങ്ങക്ക് മൈനായിട്ട് കിട്ടിയിണെങ്കിൽ നമുക്ക് ചെയ്യാം
ആ ശരി ഇന്നട്ട് എന്തൊക്കെ യാത്രൊക്കെ പോയിണോ
ഓ
ട്രൈനാ പോയെ
ട്രെയിനും പോയന് അല്ലാതിം പോയിൻ
ട്രെയിനിൽ കയറിക്ക്ണോ ട്രെയിനിൽ
ഓഹ്
ഉം വേറെന്തൊക്കെയ നല്ല ഉം പിന്നെ എന്താന്ന് ഏ
ഫുഡ്‌ കഴിച്ചോ
ഫുഡൊക്കെ കഴിചു
ആഹ
പിന്നെ വേറെ എന്തൊക്കെ നല്ല മഴയാ അവിടെ മഴണ്ടോ
മഴ ചെറുതായിട്ട് പെയ്യ്ണ്ട് നല്ല മഴപ്പോ പെയ്തു ചോറ്ന്ന്
മം ഇവിടെ നല്ല മഴെ
ഉം ഉം സൗണ്ട് കേക്ക്ണ്ട്
കുട്ടികൾ എന്താ ചെയ്യ്ണെ
കുട്ടികൾ എല്ലാരും പഠിക്കാ
ഏ ഈ നേരത്തോ
ഉ ഇപ്പൊ ഇപ്പം കിടക്കാൻ ഉള്ളതിലാ
ഉം ഇവിടെ എല്ലാരും ഉറങ്ങി കുട്ടികളൊക്കെ ഞങ്ങൾ നേരത്തെ കിടക്കും ഒമ്പതര ആവുമ്പോക്ക് ഉറങ്ങും
ആഹ ആഹ ഇന്ന് നല്ലോ ലൈറ്റ് ആയല്ലോ
ഏഹ്
ഇന്ന് കുറ എഴുത്തായിരുന്നു
ആഹ് അന്നേരക്കാ ഞാൻ ഉറങ്ങാത്തുള്ളു ബാക്കില്ലാവര ഉറങ്ങിട്ട
ആഹ്
പിന്നെ വേറെന്തൊക്കെ പെരക്ക് പോയി നേ
ഓഹ് വിനിഞ്ഞായ്ന്ന് പോ
ഉം എന്തൊക്കെയാണ് അവിടത്തെ വിശേഷം
അൽഹംദുലില്ലാ നല്ല മഴണ്ട്ല്ലേ നല്ല സൗണ്ട് കേക്കണ്ട് ആഹ്
ഉ എല്ലാർക്കും സുഖല്ലേ
ഓഹ് അട വെള്ളം കയറോ
ആ വെള്ളം ഞങ്ങളെ പെരൻ്റെ ഉള്ളക്കെ കേറിയിട്ടില്ല അ അടുത്ത പെരക്കൊക്കെ കേയറിക്കണ് സിറ്റോട്ടുക്ക് എത്താനായിരുന്നു
തന്നെആ ശരി
ഉം എല്ലാ സാധനങ്ങളും മേലക്കെടുത്ത ച്ച് ആഹ് എല്ലരും ഒഴിഞ്ഞു പോയി ഞങ്ങളടക്കം പോയി ഞങ്ങള് ക്യാമ്പിനോയി
ആഹ് ആഹ ആ ആഹ്
ഉം
കഴഞ്ഞ പ്രാവശ്യോ
കഴിഞ്ഞ പ്രാവശ്യല്ല ആദ്യത്തെ പ്രാവശ്യം നല്ല വെള്ളം കൂടില്ലേ രണ്ടാമത്തെ പ്രാവശ്യം
ആഹ് ആഹ്
രണ്ടെട്ടം കൂടിയിട്ട് രണ്ടാമത്തെ പ്രാവശ്യം ആ ഫസ്റ്റത്തെ പ്രാവശ്യം ഞാാന് ഞങ്ങ ഞങ്ങള ഇളാമാന്റെ വീടുണ്ട് അവിടുക്ക പോയിട്ട് രണ്ടാമത്തെ വട്ടംവെള്ളപ്പൊക്കെ വന്നപ്പോഴാണ് ഞങ്ങൾ സ്കൂൾക്ക് ക്യാമ്പന് പോന്നത്
ആ ശരി
ഉ അടെ അടുത്ത് പാടാണ് കാ അല്ല പാഠം പാടാണ് ഞങ്ങളുടെ പരടൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ റോഡിന്റെ ഒക്കെ തന്നെയാണ് പര
ഉ ആഹ് ആഹ്
പാടം കഴിഞ്ഞാൽ പൊഴെന്ന്
ആഹ ആഹ് ശരി ആഹ്
പിന്നെ അവിടെ അവിടെ പാടൊക്കെ ഉണ്ടോ
പാടൻണ്ട് പക്ഷെ ഞങ്ങെ വാധിക്കുലാ
ഉ തോട കൊണ്ടെടുത്ത്
ആ തോട് ഇങ്ങനെ ഉ വെള്ളം പോണ കുളിക്ക
തിരുമ്പ തിരുബൻ പോവ
ഉംഹ് അയിൊന്നും പറ്റൂല വെള്ളം ഇങ്ങനെ ഒഴികി പോണ പാടത്തന്ന് വരുന്ന വെള്ളക്കെ ഇങ്ങനെ ഒഴികി പോ
മ് ഞങ്ങടെക്കെ ടൂറ് പോയിനു
വയനാട് പോയിന
ഉം
എറണാകുളം പോണം
ഹെ
പിന്നെ മംഗലാപുരം
ഞങ്ങൾ അവിടെയന്നും പോയിട്ടില്ല ഞങ്ങൾ വയനാട് മാത്രം പോയിട്ടു മലമ്പുഴ വയനാട് കാഞ്ചിരപ്പുഴ അവിടെയൊക്കെ പോയിക്കുനു എറണാകുളത്തൊക്കെ പോയിട്ടില്ല പിന്നെ ഇപ്പടുത്ത് കോയിക്കോട് ബീച്ച്യിക്ക് പോയി മുട്ടായി തരുവില്ലേ
ആഹ് ആഹ ആഹ ആഹ് മ്
അവിടെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ ഞായറാഴ്ച ഉണ്ടാവ
ഓ ആഹ പക്ഷെ എല്ലാ ദിവസവും ഇണ്ടാവും ഞായറാഴ്ച സ്പെഷ്യല ആയിട്ട് വേറുണ്ടവും ആ
പക്ഷേ ഞങ്ങൾ ഞായാഴ്ചല്ല പോയത് ഞൾ വേറെ ദിവസം
ആഹ ഞങ്ങൾ എടക്ക് പോവലുണ്ട് ഞങ്ങളത് അവിട്ന്നന്നെ സാദനം വാങ്ങല് ഡ്രസ്സംക്കെ അധികം ആവിടന്ന ന്നെ വങ്ങല്
അഹ് ശരി
ഉം
പിന്നെ വേറെന്തൊക്കെ വിശേഷങ്ങൾ
വേറെ നല്ല വിശേഷം
കുട്ടിളൊത്തറില്ല പഠിക്ക്ണ്
ഒരാൾ ഡിഗ്രി മുത്തോൻ ഡിഗ്രി
ഉ
എന്താ മറ്റാൾ പ്ലസ് വന്ന് പിന്നെ എട്ടിൽ ചെറുത് മൂനിൽ
എന്ത് കുട്ടിയാല
മൂന്ന് പെണ്ണും ഒരാണും
ആഹ ആഹ പിന്നെ വേറെന്താക്കെ വിശേഷങ്ങൾ വീട്ടിലാരൊക്കെ ഉണ്ട് അവിടുത്തെ വീട്ടിൽ ഇണ്ട്
ഇന്റെ വീട്ടിലോ
ഉം
നാല് ഇക്കക്ക മാർ
ആ അനിയത്തി ആണ്ല്ലേ പിന്നെ വേറെന്തൊക്കെ വിശേ
ഇന്റെ ഇപ്പിഇമ്മിക്കെ മരിച്ചു പോയി
ഹെ
ഇപ്പി ഇമ്മില്ല മരിച്ചുപോയിന്ന് പരിയാ
എന്ത് മീനാണ് കൊടുന്നക്ക്ണ്
ഹലോ
എന്ത് മീനാ കൊട്ന്നക്ക്ന്ന്പറയാ
ആഏ
എന്ത് മീനാണ്
ഞാൻ കേക്കില്ല
മീൻ എന്ത് മീനാണ് ചോദിക്കുക
ഇന്നട്ത്തരം
മീന്
നെത്തല്‌ ഇല്ലേ നെത്തല്
ആ ആ അയ് ശരി
ഉം
പിന്നെ വെള്ളിയാഴ്ച സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാക്കോ
ഇല്ലല്ല ഉ എല്ലർക്കും ഫ്രീ ഉള്ളപ്പോ എപ്പോളെങ്കിലും ഒക്കെ ഉണ്ടാക്കൊള്ളൂ
ഉം പിന്നെ വേറെന്താ എന്താ വിശേഷം
വേറെന്താ
ഉം നാളപ്പോ സ്കൂളൊന്നും ഇല്ലല്ലോ ലേ
ഏ
നാളെ സ്കൂളൊന്നു ഇല്ലല്ലോ പറയാ
എങ്ങനെ
നാളെ സ്കൂളില്ലല്ലൊന്ന്
ഇല്ലല്ല സ്കൂളില്ല
ഉംഹസ്ബൻ് എന്താ ചെയ്യണേ
ഉം
ഹുസ്ബൻഡ് എന്താ ചെയ്യ്ണേ
ഡ്രൈവറാ
ഏ പിന്നെ വേറെന്തൊക്കെ
ചെടികളൊക്കെ ഉണ്ടോ വീട്ടിൽ
ഓ
ഉം
ക്കെ ഉണ്ട്
ഇങ്ങക്ക് കറ്റാർ വഴോണ്ട് എണ്ണ കാച്ചാൻ അറിയോ
ഏ
എണ്ണ ഉണ്ടാക്കാൻ അറിയൂ കാറ്റാർ വാഴല്ലേ കറ്റാർവാഴ കേട്ടുകുണോ
മനസ്സിലാവില്ല
കറ്റാർ വാഴ ഇല്ലേ കറ്റാർ വാഴ
അതുകൊണ്ട് എണ്ണ കാച്ചാൻ അറിയോ
അത് കൊണ്ട്
കാറ്റാർവാഴല്ലെ
ആഹ്
ഹലോ അതുകൊണ്ട് എണ്ണ കാച്ചാൻ അറിയോ
എണ്ണ അയിലിട്ട് തിളപ്പിക്കല്ലേ അതിന്റെ ജെല്ല് എടുത്തിട്ട്
ഉം
എണ്ണെ അയ്ലിട്ടിട്ട് അങ്ങനെ അല്ലേ
അറീലാട്ടോ ഇക്ക് അറീലാട്ടോ അതാ ഇങ്ങളോട് ചോദിച്ചത്
ഏഹ്
ഇവിടെ കറ്റാർവാഴ ഉണ്ട് ഒന്നും ചെയ്തിട്ടില്ല
ആഹ് അതിന്റെ ജെല്ല് എടുക്കുക എന്നിട്ട് എണ്ണൽ ഇട്ടിട്ട് തിളപ്പിച്ചാ മതി
ഉം ആ എ എണ്ണയിലിട്ട് തിളപ്പിക്ക അല്ലേ
ആഹ് ആഹ്‌ വെളിച്ചെണ്ണേൽ -
ഓക്കേ എന്നാൽ ശരിട്ടോ ഞാൻ വിളിക്കണ്ട്
ഏഹ്